എന്തോടുക്കുവാ
വെറുതെരിക്ക്യാരുന്നു ഫോണും നോക്കിയിരി
ആണോ മഴയില്ലല്ലോ ഇപ്പൊ
അ ഇപ്പം മഴയില്ല ന്നാലും പൂണമാണ് ചെറുതായിട്ട് കുടിക്കുന്നുണ്ടെന്ന് തോന്നു ഏയ് ഇവിടിപ്പം വെയ്ലില്ല കൊറച്ചും പല രീതിയിലാ ഉണ്ടാറ് ഇപ്പൊ ചെറുതായിട്ട് പെയ്യാനുള്ള ലക്ഷണത്തി നിക്ക്ന്ന് ചെറുതായിട്ടൊന്ന് പൊടി
ആഹാഹാ
പിന്നെ മക്കളൊക്കെ ഏ
മക്കള് ഒരാള് കുഞ്ഞൂട്ടിയാണ് രണ്ട് വയസ്സായിട്ടേള്ളു
ആണോ അ ആ ഇവിടെ രണ്ടു പേര് മോള് ഒമ്പതില് പടിക്കുന്ന് മോമൂന്നില്
ആ
ഒണ്ട് രണ്ടു വേരുവൊണ്ട് ചെറിയൊരു വയറൽ ഫ്യുവറിൻ്റെ സ്റ്റാർട്ടിങ് ആയോണ്ട്
അയ്യൊട ഇപ്പഴ്ത്ത വയറിൽ ഫ്യുവറ ഇപ്പ വന്ന് കഴിഞ്ഞാ പിന്നെ കൊറയൂല്ല കൊറച്ച് സമയം എടുക്കും വയ്യാണ്ടാവും എന്റെ കുട്ടിക്കു ഇതുപോലാരുന്നു.. എന്റെ കുട്ടിക്കന്നല്ല എന്റെ വീട്ടിൽലെല്ലാർക്ക്ണ്ട്... എല്ലാർക്കും വന്നിട്ട് ആ എല്ലാർക്കും വന്നു ഒരാൾക്ക് വന്നതാ... പിന്നടുത്താൾക്കായി എല്ലാരും കൂടെ ഒന്നിച്ചൊണ്ടാരുന്നതു കൊണ്ടൊണ്ടല്ലോ മാറൂല്ലാ... കാരണം ഒരാക്ക് കൂടുമ്പോ ഒരാക്ക് കൊറയും പെട്ടെന്ന് മാറൂല്ല.. പിന്നെ ഞങ്ങള് ഞങ്ങള് ഉം...
പനി ഇല്ല പക്ഷെ ഓമിറ്റിങ് ടെൻറ്റെൻസി...